ഹലോ കേൾക്കുന്നില്ലേ
ആഹ് കേൾക്കുന്നുണ്ടോ ഇപ്പൊ ഇപ്പഴാണ് കണറ്റിങ്ങായതേ
ആ പിന്നെ എന്താ ചെയ്യുന്നേ
ഞാൻ ഇവിടെ കെടക്കിയാ ഹലോ
ആഹ് മക്കളൊക്കെ
അവര് സ്കൂൾക്ക് പോയി രണ്ടാളാണ്
ആഹ് ആഹ് അല്ല എവിട്ർ ജോലിയൊക്കെ
ജോലി കഴിച്ചഞ്ഞിപ്പ തൊടക്കാണ്ട്
ഉം അല്ലപ്പൊ ഒന്നിനും പോണം എന്നില്ല
ഞാനും ഒന്നിനീപോണില്ല
അതെ
ഏ ഞാന് പിന്നെ എന്താ പറയാ അതിന് പോ മാത്രം ഒന്നും പഠിച്ചിട്ടൊന്നുല്ലേ ഞാന് പത്താം ക്ലാസ്സഴിഞ്ഞ് ഏർ അടുത്തേക്ക് ചേർന്ന് ഏർ പോയിട്ട് ഒരു മാസം ആവണേല്ല അപൂത്തിനെ കല്യാണം കഴിഞ്ഞു എന്താ പറയാ പഠിക്കാനൊന്നും പറ്റിട്ടില്ല
അതെ അല്ല എന്താ മക്കൾ എന്തിനാ ഇപ്പ പഠിക്കണത്
അവര് ചെരം ചെര മക്കളാ ഒരാള് ഏഴിലാണ് ഒരാള് നാലിലാണ്
അതെ ഇപ്പ രാവിലെ പോയിട്ടുണ്ടാവലേ എല്ലാരേ ഒരു പട ഇവിടെ ഒരു പട യിരുന്നു ഇന്ന് ആ വണ്ടി നേരം വഴുകും ചെയ്തു എേറ്റ ആയി പോയി ഏന്ന് പോവാന് താഴെ അപ്പഴേക്കും വണ്ടി വന്നു ചെയ്തു ചെറിയ ആള് ചെറുതാണ് ഒരു ഒന്നര വയസായിട്ടുള്ളു ആ അപ്പൊ ചെറുതിന്റെയും വെലുതിന്റെ ഒക്കെ കൂടി കഴിയുമ്പോ സമയം ഒരു
ആ സമയം ഇന്റെ പിന്നെ രണ്ടും അണ്ട് പോണതോണ്ടേ
ആ
കൊഴപ്പല്ല
ചെറുത എങ്ങനെയാ വച്ചാല് വലുതിന്റെ ഒരുക്കികൊടുക്കുമ്പോഴേക്ക് ചെറുത് അപ്പുറത്ത് വേറെ എന്തെങ്കിലും തണ്ണിപ്പൊപ്പി ണ്ടാവും അപ്പൊ അത് നേരെ ആക്കാൻ നക്കുമ്പോഴേക്കും ഇപ്പറത്തെ പണി അവിടെ നി ക്കും അപ്പൊ അങ്ങനെ ലേറ്റ് ആ.. ലൈറ്റ്ആയി പോയതാ ഹസ്ബൻഡോ
ഹസ്ബന്ഡ് പിന്നെ ദുബായില..
അതെ അല്ല നാട്ടിലേക്ക് ഏ വന്നിട്ട് ഇപ്പ എത്രായി
നാട്ട്ക്ക് വന്നിട്ട് ഇവിടെ വ ആദ്യം ആള് പിന്നെ ഇ ന്റെ കല്യാണം കഴിഞ്ഞ സമയത്തൊക്കെ മൊബൈൽ ഷോപ്പിലാന്ന്
അ അ
പിന്നെ അവിടുന്ന് ഉം ഇപ്പൊ എന്താ പറയാ അവിടുന്ന് വന്ന് വന്നാ പിന്നെ ആള് പോകൂല അവി ഇവിടെ ഒരു എട്ട് മാസക്കെ നിക്കും പിന്നെയും പോയിട്ട് അടുത്ത കട കറി ഇത് തന്നെ മൊബൈലിന്റെ കട തന്നെ കേറി ആ ഗൾഫില് പിന്നെ ആള് വീണ്ടും വന്ന് വന്ന് ഇതേമാതിരിക്ക് ഒമ്പത് മാസൊക്കെ നിക്കും ന്നിട്ട് വേറെ പോ എന്നിട്ട് വേറെ അത് കടയിൽ പോകും മൊബൈലിന്റെ തന്നെ അങ്ങനൊയിട്ട് പിന്നെ ലാസ്റ്റ് വന്ന് ലാസ്റ്റ് വന്നിട്ട് പിന്നെതെമാരിക്ക് വന്ന് ഇവിടെ എത്ര മാസം നിന്ന് പത്ത് മാസം നിന്ന് ഇടെ
അതെ അല്ല അപ്പൊ ഈ പത്ത് മാസം നിക്കുമ്പോ ഇവിടെ എന്തെങ്കിലും ജോലി
ഇവിടെ ഒന്നിന് പോവില്ല ഒരു ജോലിക്കും പോവില്ല
അതെ അപ്പൊ ങ്ങള് എങ്ങനെ ങ്ങളടെ ലൈഫ് കുട്ടികളുടെ കാര്യങ്ങളൊക്കെപ്പ ആരാ നോക്ക് നിങ്ങളും ജോലിക്ക് പോണംന്നില്ലല്ലോ
ആ അങ്ങനെക്കും ആളനുള്ളൊക്കെ സമ്പാദിച്ചിട്ടൊക്കെ വരും
ആ ആ അതല്ല പത്തു മാസം ലീവിന് വേണ്ടിയിട്ടുള്ളതൊക്കെ ഏ ഒക്കെ ആദ്യം സെറ്റ്അക്കി വെക്കും
പത്ത് മാസം ഇവിടെ നിന്ന് പിന്നെ പോയിട്ട ഇപ്പോൊ മൊബൈൽ ഇതല്ല മൊബൈൽ കടല്ല ഇപ്പൊ ഇതി വൈ തന്നെ സെക്യൂരിറ്റി ആയിട്ടാണ് ഇപ്പൊ വർക്ക് ചെയ്യണ
ഏഏ എന്തിന്റെ ഇതിലാ
ഏ ഇതിറെ ബിൽഡിങ്ങിന്റെ
അതെ
ഉം ഇനിയ മൊബൈൽ കടേക്ക് പോണില്ലാലോ
അതെ എന്നാലും കൊഴപ്പൊന്നും ഇല്ലല്ലോ ഗൾഫില് നല്ല ജോലി ഒന്നല്ലേ അല്ല എങ്ങനെ വഴി കി ട്ടിയതാ അതോ ഫ്രണ്ട്സോ അല്ലെങ്കിൽ ഇങ്ങനെ ഈ ഏജന്റ് മുഖേനേ അങ്ങനെ പോയതാണോ
എങ്ങനെ
അതായത് ഇപ്പ ഉണ്ടാലോ ഈ ഗൾ ഫിക്ക് പോവാൻ വേണ്ടിട്ട് നമ്മൾ ഓരോരു ഒരു ടീം ഇങ്ങട് ആക്കി കൊടുക്കും നമ്മൾ ഇത്ര പൈസ കൊടുക്കും അതെ എവിടാണ് ദുബായിലാ
ആ
മ്മ്
ദുബായ് ബാർഷാർ എന്ന സ്ഥലത്ത്
അതെ
നിങ്ങളെ പുതിയാപ്പളെ
ഇവിടെ നാട്ടിലെന്ന എന്റെ ഇവിടെ കാടാ മ്പുഴ ഞ ഇവിടെ കാടാമ്പുഴ ആണ് സ്ഥലം കാടാമ്പുഴ അടുത്ത് തന്നെ ഇവിടെ ഒരു കമ്പനി ഉണ്ട് യൂബൽ ടെക്നോളജി നമ്മള് ഈ എന്താ സ്റ്റീലിന്റെ ഒക്കെ ല്ലേ ജനവാദ് കട്ടിലുകളല്ലേ ഇപ്പോ ആ അപ്പോ അതിന്റെ കമ്പനിയിലാണ് ആള് ഇവിടെ നാട്ടിലെന്നെയാണ് പോറത്തിക്കൊന്നും പോവാത്ത ആളാണ് ഞാനും പിന്നെ എന്തിനെങ്കിലൊക്കെ ആദ്യം പോയിരുന്നു പി
എന്തിന് നിങ്ങളെന്തിന് പോയിന്നു
ഞാൻ കൊറെ വർക്കിന് പോയിട്ടുണ്ടായിരുന്നു ഓഫീസ് സ്റ്റാഫ് ആയിട്ടും അതേപോലെ മറ്റേ ഏ ഷോപ്പില് ഏ സെയിൽസിന്റെ ഇതിലേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു
ആ ശരി
ടെലികോളിങ്ങിന് ഒക്കെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ അതിന്റെ എടക്ക് കല്യാണം കഴിഞ്ഞിട്ടും ഏ ജോലിക്ക് പോയിരുന്നു പിന്നെയാണ് പ്രഗ്നന്റ് ആയിരുന്നത് ആ സമയത്ത് ഫസ്റ്റത്തത് ആയപ്പോ എങ്ങനെയായാലും നമ്മള് റസ്റ്റ്‌ എടുക്കുവല്ലോ ഫസ്റ്റ് കല്യാണം കഴിഞ്ഞ ഒടുവിലുള്ളത് അപ്പോ അങ്ങനെ ഫസ് റ്റ് എടുത്ത് പിന്നെ അത് അബോർഷൻ ആയിപ്പോയി പിന്നെ രണ്ടാമത്തത് ഏ ആയി അതില് പിന്നെ കുട്ടി രണ്ടാമത്താണ് ഫസ്റ്റ്‌ത്തെ മോള് കഴിഞ്ഞ പിന്നെ രണ്ടാമത്തെ അങ്ങട് രണ്ട് വയസായപ്പോ തന്നെ മൂന്നാമത്തത്ണ്ടായി അങ്ങനെ ഇപ്പോ ഒരാൾക്ക് ഇപ്പോ ഒന്നര വയസ്സായി
ആ ഇപ്പോ ജോലിക്കൊന്നും പോ
ഇല്ല ഇപ്പോ കുട്ടികള് ഇനി ഏകദേശം ഒന്ന് റെഡി ആയിട്ടോക്കെ ജോലിക്ക് എറങ്ങാൻ പ റ്റുള്ളൂ അല്ലാതിപ്പോ ജോലിക്ക് പോകാനും പറ്റാത്ത നമുക്ക് ആക്കി പോകാനും ഒരു ആ നമുക്ക് വീട്ടിലൊരു ഇത് വേണ്ടേ അമ്മയ്ക്ക് ഇവിടുത്തെ ഏട്ടന്റെ അമ്മയ്ക്ക് കൊറച്ച് പ്രായായതാ
ആ
അതുല്ല ചെറിയ കുട്ടികളല്ലേ നമ്മള് ആക്കി പോകുമ്പോ നമ്മള് ആ ഒരു നോക്കണ ഒരു കെയറിങും കാര്യങ്ങളൊന്നും പിന്നെ അതെല്ല ഈ പ്രായത്തിൽ അവരെ നോക്കേണ്ട ഒരു സമയാണല്ലോ നമ്മളെ എടുത്ത് വേണല്ലോ ഇവിടെ ഹസ്ബൻഡിന്റെ വീട്ടില് ഏ ഏട്ടന്റെ ഒരു രണ്ട് അനിയന്മാര് ഒരു അനിയൻ മൂത്ത അനിയൻ കല്യാണം കഴിച്ച് ഒരു കുട്ടിണ്ട് പിന്നെ ചെറിയ ആള് കല്യാണം കഴിച്ചിട്ടില്ല കല്യാണ പ്രായായിട്ട് ണ്ട് പിന്നെ അച്ഛൻ മരിച്ചിട്ടുണ്ട് എനിക്ക് സ്വന്തമായിട്ട് ഒരു അനിയനും പിന്നെ അമ്മയും അച്ഛനും തന്നെ അനിയൻ ഇതേപോലെ കുവൈറ്റിലാണ്
ആ ആ
അപ്പോ അവടെ അവടിനിപ്പോ ഇനിപ്പോ ഈ വെള്ളിയാഴ്ചക്കായിട്ട് അങ്ങ്ട് പോണം വീട്ടിക്കോന്ന് പോയി പോലെ സ്കൂളള്ളോണ്ടേ പോക്കൊന്ന് ആദ്യൊക്കെ അവിടെ തന്നെ ആയിരുന്നു വീട്ടിൽ തന്നെ ആയിരുന്നു എനെ കുട്ടികള് ഒന്നാമത് രണ്ട് കുട്ടികളും ചെറിയ മക്കളല്ലേ നമുക്ക് നോക്കനൊരു പ്രയാസം ഇണ്ടായിരുന്നു അത് അതിന് മാത്രം ങ്ങട് പ്രായമല്ല്യാത്ത ഇതിലല്ലേ രണ്ടു വയസായപ്പോഴ മാറ്റാളെ പ്രഗ്നന്റ് ആയതും മൂന്ന് മൂന്ന് വയസ് ആവണേന് മുന്നെ തന്നെ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് അപ്പൊ ആ സമയത്ത് എല്ലാരും സിസേറിയനായിരുന്നു അപ്പൊ അല്ലാരും പറഞ്ഞു ആ സമയത്ത് അവനവന്റെ വീട്ടിൽ നിൽക്കുമ്പോഴല്ലേ നമുക്ക ഒരിത്ണ്ടാവാ നോക്കാനും പിടിക്കാനൊക്കെ ഒരാള് ഒപ്പണ്ടെങ്കില് ഇവിടെ നോക്കാതല്ല ഇവിടെ പ്രായമായതാണ് അമ്മ നോക്കാനൊക്കെ ഒരു ബുദ്ധി
പ്രായ ഒമ്പതിന് വയസ്സാകാതെ ന്തേ പറ്റൂടെ
അപ്പൊ അവർക്കൊരു അവര് നോക്കാത്തല്ല അവർക്കൊരു ബുദ്ധിമുട്ടാവും നമ്മളും കൂടി വന്നാല് ഓവറ് പണിയാവൂല്ലേ
ആ ഞാൻ പിന്നെ ഒറ്റക്കാണ്
അതെ നിങ്ങളെ ഒരുമിച്ച് വേറെ വീട്ടില് സ്വന്തമായിട്ട് വീടാ
ആഹ് ആക്ക് സ്വന്തയിട്ട് ഇവിട ഞാന് ഏ കൂടിയിരുന്നിട്ട് അഞ്ചു വർഷായി
അതെ അല്ലാ അങ്ങനെ ഗൾഫിൽ പോയിട്ട് അയാൾ ഉണ്ടാക്കിയ തന്നാവും ല്ലേ
ആ കൊറോണന്റെ ടൈമിലാണ് കൂടിയിരുന്നത്
അതെ
ആ അന്ന് ജോലിയൊന്നും ഇല്ല്യാതെ ഇരിക്കരുന്നായിരുന്നു
ഏ
ആ പിന്നെ ക്യാഷ് വാങ്ങി പിന്നെ നാത്തുന്റെ സ്വർണം വിറ്റ പൈസിം ഇണ്ടായിരുന്നു അതൊക്കെപ്പാടെ ഒരു ചെറിയൊരു വീടണ് ണ്ടാക്കി
ആഹ് ഞങ്ങളും അതന്നെ പ്പടുത്തത് ആഹ്
വല്യ വീട് ഇണ്ടാക്കാനും പിന്നെ മോഡല് വീട്ണ്ടാക്കാന് പൈസയും വേ
വല്യ മോഡലൊന്നും ഇല്ലെങ്കിലും സ്വന്തായിട്ട് വീടായില്ലേ അതന്നെ വല്യൊരു ഭാഗ്യാണെന്ന് പറ നമ്മളൊരു കുടിലാണെങ്കിൽ പോലും അതൊരു ഭാഗ്യ കാരണം നമ്മളുടെ ബുദ്ധിമുട്ടുകളും വെഷമങ്ങളൊക്കെ നമുക്ക് അതിലൂടെ ആ ഒരു പൊറമെ ഒരാളെ അറിയിക്കാതെ നമുക്ക് കൊണ്ടോവാ നമ്മൾക്കിനിയിപ്പോ ഉച്ചത്തേക്കിനി ഒന്നില്ലെങ്കി ചമ്മന്തി വെച്ചെങ്കിലും കൂട്ടി ഉം ന്ന നമ്മള്ങ്ങനെ ഒര് ഒര്മിച്ചൊരു ആഹ് ഒര്മിച്ചൊരു അതായത് കൂ ട്ടുകുടുംബമായി നിക്കുമ്പോ എങ്ങനാച്ചാ നമ്മൾ നമ്മള് കഴിക്കണ പോലെല്ലാർ ക്കും എല്ലാവരും കഴിച്ചോള്ളണന്നുണ്ടാവൂല്ല. അപ്പതിനൻസരിച്ച് നമ്മളും നിക്കേണ്ടി വരും ഇവടെ ഞങ്ങൾക്കങ്ങനേണ്. ഞങ്ങൾക്കിനിയില്ലെങ്കിലും ഞ എം എല്ലാരും കൂടിയാവുമ്പോ നമ്മളങ്ങനെ നിന്നിട്ട് കാര്യല്ലല്ലോ ഞങ്ങളും വീടിന്റെ ഇപ്പ ഇങ്ങനെ നോയി ഇന്ന് പ്പയ്‌നെ ഏഹ് അയ്ന് ഞാൻ്റെ അക്ഷയേ പൊയ്ക്കൊണ്ടിരിക്കുവാ ഇവ് വ് ഇവട്ത്തെ സ്ഥലം തന്നെ രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടിട്ടേ അപ്പൊ ഏകദേശായി ക്ക്ണ്ട് ഞ് രജിസ്ട്രേഷന്റെ കാര്യത്തിന് പേപ്പർ ഒന്ന് വേടിക്കാൻ വേണ്ടി പോവും ഇന്ന് കൊർച്ചഴ്ഞ്ഞിട്ട് വേണം എറ
അതെല്ല ഇങ്ങ ഇങ്ങള് നിക്കണത് ഇങ്ങളെ പേരിലാക്കാനോ?
അല്ല ഇവടെ അച്ഛന് അച്ഛന്ണ്ട് സ്ഥലം. ഇവടെത്തെ ഏട്ടന്ന് അച്ഛന് സ്ഥലണ്ട് അപ്പൊ നമ്മള ഇന്നൊരു ഭാഗം വേടി ഞങ്ങള് വേറെ സ്ഥലം നമ്മ നമ്മൾ നോക്കാ നിന്നീനത് പഞ്ചായത്ത് മുഖേന സ്ഥലം വേണ്ടീട്ട് അപ്പങ്ങനെ അപേക്ഷി ക്കാൻ പറ്റൂല്ലാർഞ്ഞ് കാരണം അച്ഛന് ഓൾറെഡി സ്ഥലണ്ട്. അച്ഛന് ഒരു പന്ത്രണ്ട് സെൻ്റുണ്ട് പിന്നെ വേറൊരു അഞ്ച് സെൻ്റെക്കെണ്ട്. വേറെ അഞ്ച് സെന്റ് വേറെ സ്ഥല്ത്താണ് പന്ത്രണ്ട് സെന്റ് ഇപ്പൊ ഇവടെണ്ട്. പ്പൊ എല്ലാ പഞ്ചായത്ത്ന്നൊക്കെ പർഞ്ഞു ഇങ്ങനെ അച്ഛന് സ്ഥലള്ളോണ്ട് ങ്ങക്ക് വേറെ സ്ഥലം കിട്ടൂല സ്വന്തായിട്ട് പേരില് സ്ഥല ണ്ടെങ്കി വീടിന് കിട്ടും ങ്ങക്ക് പാസ്സാക്കി കിട്ടുംന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ഞങ്ങള് അങ്ങനെ നോക്കാ വിചാര്ച്ച് അങ്ങനെ സ്ഥലം ക്കളന്ന് ഒക്കെ റെഡ്യായി ഇനിയിപ്പോ ഒ ഒരു നമ്മള് രജിസ്ട്രേഷൻ ചെയ്യാം വേണ്ടിട്ട് കൊർച്ച് പേപ്പറു വില്ലേ ജ് ന്ന് ശെരിയാക്കണം അപ്പൊ അത് ആദ്യം ശെരിയാക്കി വെച്ച്ട്ട്ണ്ട് അപ്പൊ ഇന്ന് അത് ആയോ ഇല്ലേ ന്നുള്ളതൊന്നറിയണം അത് വേടിക്കാണെങ്കി പിന്നെ ഇ ആധാരത്തിന്റെ ഓഫീസ് പോയിട്ട് ആ സാധനം കൊടുത്താ മതി. ആധാരം എഴുതാൻ വേണ്ടി ആധാറിന്റെ സ്വന്തായിട്ട് ഉണ്ടായി കഴിഞ്ഞാ പിന്നെ വീടിന്റെ കാര്യങ്ങൾ നോക്കണംന്ന് വിചാരിക്ക്ണ്ട്.
ആഹ്.
ചെറിയ അനിയൻ കല്ല്യാണം കഴിക്കാനായിട്ടുണ്ടേ. അപ്പൊ ആകെ മൂന്ന് ബെഡ്റൂമാണ് വീട്ടില്. ഒന്ന് സ്വാ യി പൂജാ. ആഹ് ഒന്ന് പൂജാമുറിയാണ്. അപ്പോൾ പൂജ ആ മുറി പോൽത്താ റൂമിലാണ് ചെറിയ അനിയൻ കെട്ക്ക. ഓന്റെ കല്യാണം കഴിഞ്ഞാല് പിന്നെ ഞങ്ങള് നിക്ക്‌ന്നെ ഞങ്ങള് മൂത്താളാവുമ്പോ എങ്ങനായാലും മാറി ക്കൊടുക്കണ്ടേ.
പോണം. ഞാനും ഇവ്ട് ഇവടെ മൂത്താളന്നെ. ക്ഷെ ഞാന് മൂത്താളാൻ ച്ചിട്ട് ഞാൻ നേര്ത്തൊ ന്നും പോയ്ട്ടില്ല.
അതെ ഞങ്ങള് കല്യാണം കഴിഞ്ഞിട്ട് ആറേഴ് വർഷായിട്ടോ പക്ഷെ ഞങ്ങൾ അന്നൊന്നും അന്നൊ ക്കെ നോക്കിര്ന്നു കല്യാണം കഴിഞ്ഞ ഒടുവിലൊക്കെ നമ്മള് പഞ്ചായത്തിലൊക്കെ എഴുതി കൊടുത്തു സെറ്റാക്കിയിരുന്നു അല്ല എല്ലാരും പറഞ്ഞിരുന്നു അപ്പം മാറാനൊന്നല്ല നമ്മളിപ്പോ എഴുതി കൊടുത്താലല്ലേ കൊറെ കഴിഞ്ഞേ നമുക്ക് കിടട്ടൊള്ളൂന്ന് പറഞ്ഞിട്ട് എല്ലാരും പറഞ്ഞിട്ട് അങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ശേ യിത് ഇങ്ങനാവുമ്പോ എന്താച്ചാല് നമ്മള് ഓൻ കല്യാണം കഴിച്ച് കഴിഞ്ഞാ നമ്മള് പെട്ടന്നാണ്ട് മാറലും പിടിക്കലും ഒക്കാവുമ്പോ ആകൊ രിതാ. അപ്പ അയ്നേക്കാളും നല്ലത് ഏഹ് ആദ്യേ നമ്മള് എന്തെങ്കിലും കാ ട്ടീട്ട് ഒരു സ്ഥലം സ്വന്തായിട്ടുണ്ടെങ്കി വീട് വടെ വെ വെക്ക്വേ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ പെട്ടന്നൊരു സാഹചര്യത്തില് മാറണ്ടി വന്നാലൊക്കേയ് അത് തുകൊണ്ട് ഞാനിങ്ങനെ അങ്ങനെ വിചാരിക്ണത്. ഇന്ന് കൊറച്ച് കഴിഞ്ഞിട്ട് വേ ണം പോവാന്ന് വിചാരിക്ക്ണ്.
അഹ് പണി വീട്ട്ത്ത പണിയൊക്കെ കഴിഞ്ഞോ?
ആഹ് വീട്ടിലെ പണിയൊക്കെ കഴിഞ്ഞ്.
ആഹ്
പണിയെക്കെ കയിഞ്ഞിരിക്കനാല്മണിയൊക്കെ ആവുമ്പോണീ
എണീകുലേ
ഒന്നാമത് എളച്ചന് ഏഹ് ആര്യവൈദ്യശാല കോട്ടക്കൽ ആര്യവൈദ്യശാല ലാ പണി. അപ്പൊ ഓന് പോവാനാമ്പോ ഭക്ഷണൊക്കെ ണ്ടാക്കും അപ്പൊ എളച്ചി. നീക്കും അപ്പ ഞാനിങ്ങനെ കെടക്കുമ്പോ നമ്മക്കൊരു എടങ്ങേറല്ലേ ഓ
ആഹ് അമ്മക്കൊ തീരെ നടക്കൂല ഒരാൾ കെ ഞമ്മക് കേട